ഹലോ കേക്ക്ന്ന
ഹലോ
ക്ക്ന്ന്ണ്ടോ?
ഹലോ കേൾക്കുന്നുണ്ടോ? ആഹ് കേൾക്കന്നണ്ടല്ലോ
ആഹ് കേക്ക്ണ്ട് ഇവിടെയോ ആഹ്
ഓ ഇവിടെ കേക്ക്ന്ന്ണ്ട് ഓ സുഖാണ് നല്ല സുഖം അവിടെ എന്താശേഷം സുഖല്ലേ?
ആഹ് ഇവിടെ ആഹ് ഇവിടെയും സുഖം അപ്പൊ ഇവിടെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഇണ്ട്. അവിടെയോ?
ഇവിടെ നല്ല മഴയാണ് ഇതുവരയിട്ട് നിന്നിട്ടില്ല
ആണ അപ്പൊ ഓ അപ്പൊ പുറത്തോട്ടൊക്കെ പോവാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കില്ലേ?
അഹ് ഭയങ്കര ബുദ്ധിമുട്ടാ ഇന്നലെ വരെ തീരെ മഴയില്ലായിരുന്നെ പക്ഷെ ഇന്ന് ഭയങ്കര മഴ എന്താണ് അറിയില്ല
അഹ് ഈ മഴ കാരണം ഇങ്ങനെ പൊറത്തോട്ടൊക്കെ എറങ്ങാനും പോവാനൊക്കെ നല്ല മടിയവുന്നുണ്ട്.
ഒറങ്ങാണ്ടെന്ന തോന്നാലേ
അഹ് ഫുൾ ടൈം ഇവിടെ ഉറക്കവാ ഏണിറ്റപ്പ തന്നെ ആ ഏണിറ്റപ്പ തന്നെ നല്ല വൈകിയായിരുന്നു പിന്നെ ഫൂഡ
സത്യം അഹ് ഫുഡ് ഇപ്പ കഴിച്ചിട്ട ഉള്ളു മഴ അയിനക്കൊണ്ട് ഭയങ്കര ഒറക്കായി പോയി രാവിലെ ആയതു പോലെ നീല
എന്താ കഴിച്ചേ?
ഏ വെള്ളപ്പം ചെറുപയർ കറിയും അവിടെ എന്താ കഴിച്ചെ?
അഹ് എന്തുപറയാനാ
ഹലോ
ഹലോ കേൾക്കുന്നുണ്ടോ?
കേൾക്കുന്നുണ്ടല്ലോ അവിടെ എന്താ കഴിച്ചേ?
ഇവിടെ ചപ്പാത്തി മുട്ടക്കറി
അത് ശരി
ഉം
ഇനിയിപ്പോ ഉച്ചക്കത്തൊ ഫുഡ് ഒന്നും വേണ്ടി വരുന്നുണ്ടാവലല്ലേ
അഹ് ഞാൻ കഴിച്ചപ്പോരു പന്ത്രണ്ട് അരയോടെ അടുപ്പിച്ചെന്തോ ആയി ഇനി ഉച്ചക്ക് എന്തായാലും ഫുഡ് ഇല്ല. ഇനിയിപ്പ നൈറ്റ് എന്തെലും കഴിക്കാന്ന വിജരിക്കുന്നു അവിടോ?
ഇത്ര നേരം ഒന്നു കഴിക്കാണ്ട് നിക്കോ
അല്ല ഉച്ചയ്ക്കുള്ള ഫുഡ്ഡായി ഉച്ചയ്ക്കുള്ള ഫുഡ്ഡായിട്ട് കഴിച്ചല്ലോ പിന്നെ എനി വിഷപ്പ് കാര്യങ്ങളൊന്നു ഇല്ലല്ലോ
അപ്പൊ വൈകുന്നേരം ഒന്നും വെശക്കുലെ
വെശക്കാൻ ഒരു ആറേഴ് മണി എന്തായാലും ആവുള്ളൂ അപ്പോഴേ വെശക്കുള്ളൂ.
ഓ പക്ഷെ എനിക്ക് അങ്ങനെല്ല എനിക്ക് എടക്കടക്ക് വെശക്കും. പ്രത്യേകിച്ച് മഴ ആയതുക്കൊണ്ട് ഭയങ്കര വിശപ്പ
ആഹ് മഴയാവുമ്പോ ഒരു പ്രത്യേക വിഷപ്പുണ്ട അപ്പൊ എന്തേലും ഉണ്ടോ കഴിക്കാൻ സ്നാക്സ് ഒക്കെ
അഹ് ഇനി കൊറച്ചു കഴിഞ്ഞ് പുറത്തൊക്കെ പോയിട്ട് ഒരു ചായൊക്കെ കുടിക്കണന്ന് ഇണ്ട് നല്ല ചായ. ചൂട് ചായക്ക കുടിച്ചു അല്ലെങ്കില് ചൂട് പലഹാരങ്ങളൊക്കെ കഴിക്കാൻ ഒരു കൊതി ഉണ്ടാവല്ലോ
ശരിയ ഒരു കട്ടൻ ചായയും പരിപ്പുവടക്കെ കഴിക്കാൻ നല്ല മൂടായിട്ടിരിക്ക നല്ല മഴയല്ലേ
അതന്നെ അപ്പങ്ങനൊരു ഒരു ചിന്തിക്കുന്ന്ണ്ടങ്ങനെ പൊർത്ത് പോകണന്ന്ന്നൊരു ചിന്ത മനസ്സിലിങ്ങനെ വരുന്നുണ്ട്
ആണോ ഇവടെ ഞങ്ങള് ഹോസ്റ്റൽലാണ് നിക്കുന്നെ അപ്പൊ ഇവിടെ കട്ടൻ ചായ മാത്ര ഉള്ളൂ നമ്മള് അത് വല്യ എന്തോ ഒരു പ്രശ്നം പറ്റി ക്ലോറിൻ വെള്ളത്തിലെന്തോ ഉണ്ടാക്കുന്നത് പോലെ ടേസ്റ്റില അതുകൊണ്ടങ്ങൾ പൊർത്തു പോയി ചായ കുടിച്ചാലോന്ന്ങ്ങനെ പ്ലാൻ ചെയ്യുന്ന്
ആണോ അത് നല്ലതാട്ടോ. ഇപ്പല്ലായിടത്തും ഉണ്ടല്ലേ വെള്ളത്തിന്റെ ഒരു പ്രശ്നം
ആഹ് അതെ അതെ ഇപ്പൊ വീട്ടിലല്ലല്ലോ. പൊറത്ത് നിക്കുന്നോണ്ടാണ് ഇങ്ങനൊരു വിഷയം. അതു മാത്രല്ല മുടിയൊക്കെ വെള്ളത്തി കഴുകി ട്ട് മുടി ആക ഒരുമാതിരി ചകിരിനാര് പോലായി ഭയങ്കര വിഷയം
അപ്പന്നിപ്പ എന്താ ചെയ്യാ
ഇനിപ്പോ വീട്ടി ചെന്നിട്ട് പഴേ രൂപത്തിലാക്കണം. ഇല്ലെങ്കി എന്തേലും ട്രീറ്റ്മെന്റ് എടുക്കണം എന്തൊക്ക്യോങ്ങനെ ആലോയ്ച് ഇരിക്ക്യാണ്
ഒന്നാമതീ പൊർത്ത്ന്നൊക്കെള്ള വെള്ളത്തിന്നന്നെ കുളിച്ചഴിഞ്ഞാലും അതേപോലെ തല കയ്കി കഴിഞ്ഞാലൊക്കെ ഭയങ്കര പ്രശ്നാണ് നമ്മള ഈ സ്കിന്നിനൊക്കതേപോലെ ഒരുപാട് പ്രശ്നം വരും
ആഹ് അതെ അതെ, ഇവടെ വന്നേയ് ശേഷം ഒരുപാട് കുരുവൊക്ക മുഖത്തിങ്ങനെ വരുന്ന് പോവുന്നില്ല പിന്നെ അല്ല വൈറ്റ് ഹെഡ്സ്ന്നൊക്കെ പർഞ്ഞ സംഭവങ്ങളൊക്കെ മുഖത്തിങ്ങനെ വര്ന്ന്ണ്ട്
ഓഹ്‌ അത് കൊർച്ച് പ്രശ്നാന്നല്ലോ അപ്പൊ ഡോക്ടറെ കാണിചീനോ
അല്ല അത് എന്നും ജസ്റ്റ് വെള്ളം മാറുന്നേന്റ, അത് തിരിച്ച് നമ്മളെ സ്ഥലത്ത് പോകുമ്പോ അത് മാറുംന്നാണ് വിചാരിക്കുന്നത്
ആണ്ല്ലേ ആഹ്‌ എന്താലും വീ ട്ടില് പോയിട്ടൊന്ന് നോക്ക്
ഉം
തിരിച്ച ആവണപ്പം ഇവടെപ്പംവെള്ളത്തിനൊന്നും പ്രശ്നല്ല
ഉം
കാര്നം വീട്ടിലല്ലേ താമസിക്കുന്നെ അപ്പ അതോണ്ട് വെള്ളത്തിന്റെ പ്രശ് നങ്ങളൊന്നും വര്ന്നില്ല. പിന്നെ ഞാനിഞ്ഞിപ്പം ഒരു രണ്ട് മാസ് സം കഴിഞഴിഞ്ഞാൽ വീണ്ടും ഹോസ്റ്റലിലേക്ക് പോകും അപ്പൊ അവടെ ഹോസ്റ്റൽ ല് ഇതേ പോൽത്തെ കൊർച്ച് പ്രശ്നങ്ങളൊക്കണ്ട്
അവിടെയും ക്ലോറിനാണോ
ആഹ്‌ ക്ലോറിനയിനൊണ്ട് ഒരുപാട് എഹ്‌ പിന്നെ പല സ്ഥലത്ത്ന്ന് വരുന്ന വെള്ളാണ്. ത്യാവിശ്യം ഹോസ്റ്റലെ ക്കെ വല്യൊരു ഹോസ്റ്റലാണ്. അപ്പം പ പലേ സ്ഥലത്ത്ന്ന് വര്നേനോണ്ട് കെ ക്ലോറിനൊക്കെ നല്ല പോലെ ഉപയോഗിക്കും. അപ്പമ്മളെ ആഹ് കുൾക്യും ഞാനും ഏഹ് ഭയങ്കര കൊർച്ചാണ് കുൾക്യ, അവട്ന്ന് തല നനക്കല് ഭയങ്കര കൊർച്ചാ
ഓഹ്‌ അത് ഞാനും അങ്ങനെ തന്നെയാണ് പക്ഷെ ഞാനീ വെള്ളത്തിന്റെ സീരിയസ്നെസ്സ് മനസ്സിലാ ക്കാതെ ആദ്യമേ അങ്ങോട്ട് തല നനച്ച്. അതാണ് പിന്നെ മുടി ഒരുമാതിരി ആയത്
അത് അതാണ് പ്രശ്നം അതാണമ്മക്ക് പറ്റുന്നൊര് മിസ്റ്റേക്ക് ഒരു തെറ്റതാണ് പിന്നെ പൊർത്തെക്കെ പോയി റ്റാണല്ലോ കൊർചാ ബോധൊക്കെ വെരാ ഇപ്പം ഇപ്പളായാലുണ്ട് ക്ലൈമറ്റിന്റെ ഒരു പ്രശ് ണം കൊണ്ട് മുടി ഭയങ്കര കൊഴിയല ആ ഒരു പ്രശ്നണ്ടോ അവ്ടെ
മുടി കൊഴിയല് ഞാനെപ്പഴും മുടി കെട്ടി വെക്കാറ്ണ്ട്
ആഹ്
കൊർച്ചൊക്കെ കൊഴിയും പക്ഷെ എടക്ക് വെച്ച് നല്ല രീതീയിൽ ഒരു ദെവസം ഒരു നൂറ് നൂറ്റി പത്ത് മുടിയൊക്കെ കൊഴിഞ്ഞിട്ട്ണ്ടായിരുന്നു അങ്ങനെ ഞാൻ വൈറ്റമിൻ ഡി ഓറൽ സൊല്യൂഷൻ കൊർഞ്ണ്ടായിരുന്നു ഞാനത് കഴി ശ
ഓ
അതിനേഷം പിന്നെ വല്യ വിഷയം കാര്യങ്ങളൊന്നുംല്ല മുടി കൊഴിച്ചിലൊക്കെ പതിയെ കൊറഞ്ഞു പതിയെല്ല അത് കുടിചൊരു രണ്ടോ രണ്ട് നാല് ബോട്ട് ഒരു മാസൊക്കെ ആയപ്പോത്തേും മുടി നല്ല ഉഷാറായി കൊഴിച്ചിലൊക്കെ പോയി പിന്നെ നല്ല രീതിൽ കെയർ യ്തപ്പോ അങ്ങ് ഓക്കെ
ആണല്ലേ എന്നാ ഞാനും അതേപോലെ തന്നെ ട്രൈയ്ത് നോക്കട്ടെ
ആഹ് നമ്മള് വൈറ്റമിൻ ഡി ഇല്ല കുറവാകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ മൂടികൊഴിയ അപ്പൊ എനിക്ക് ആഹ് ടാബ് ടാബ്ലറ്റ് എടുക്കുന്ന കൊണ്ട് താഴെ ഒരു കാര്യല്ല ഓറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞ ഒരു ബോട്ടിൽ ഉണ്ട് അത് വീക്കിലി ഒരു വട്ടം കുടിക്കാം അങ്ങനെ നാല് ബോട്ടിൽ കംപ്ലീറ്റ് ആകുമ്പോത്തേനും നമ്മള് മുടികൊഴിച്ചിൽ കുറയും അത് ഒ ഒരു ബോട്ടിൽന് എന്ത്രോ എത്രയോ എഴുപത്തെട്ടോ അറുപത്തഞ്ചോ അത്രയോ രൂപയാണ് പക്ഷെ ഒരു ഒരു മാസം കൊണ്ട് നാല് ബോട്ടില് ഒരു കുഞ്ഞു കുഞ്ഞു ബോട്ടിലാ ടു സെന്റിമീറ്ററോ ത്രീ സെന്റിമീറ്ററോ ഉള്ള ബോട്ടിലാ പക്ഷെ നാല് മാസ ഒരു മാസം കൊണ്ട് സംഭവം ക്ലിയർ ആവും മുടി കൊഴിച്ചിലൊക്കെ പോവാ വിറ്റമിൻ ഡി കുറവാ കൊണ്ട കുറവു കൊണ്ടാ എനിക്ക് വരാറ്
ആണോ അപ്പോ ഇത് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിരുന്നേനോവൈറ്റമിൻ ഡി കുറവാണെന്നുള്ള
ഇല്ല ഇല്ല എനിക്ക് പണ്ടും ഞാൻ ഡിഗ്രി തേർഡ് ഇയർ ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ദിവസം ഒരുപാട് മുടി പെഴിയുന്നുണ്ട് എൻ്റെ ഇത്ത ഫാർമസിസ്റ്റ് ത്തണ് അപ്പോ ഇത്താക്ക് മനസ്സിലാവും അപ്പൊ ഇത്ത പറഞ്ഞിങ്ങനെ വൈറ്റമിന്റെ ഓറൽ സൊല്യൂഷൻ കുടിച്ച അത് മാറുന്ന് അന്ന് ഇതുപോലെരു ഫോർബോട്ടിൽ കുടിച്ചിട്ട് മൂന്ന്
ആഹ്
മൂന്ന് മ്പോട്ടില്ലാണ്ടേ കുടിച്ചിട്ടുള്ളു അപ്പോഴേ മുടിയൊഴിച്ചിലൊക്കെ മാറി എനിക്ക് വൈറ്റമിൻ ഡിയുടെ കുറവാ നമ്മുടെ ശരീരത്ത് വൈറ്റമിൻ ഡി കിട്ടുന്നത് പൊതുവെ കുറവല്ലേ അതുകൊണ്ട് ഉണ്ടാവുന്നതാ
ആണോ അതുകൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കര മുടി കൊഴിച്ചില്ണ്ട്
ആഹ് അപ്പോ വൈറ്റമിൻ ഡി ഒന്ന് കുടി കുടിച്ച് നോക്ക് പിന്നെ വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കി ഇതൊക്കെ കുടിക്കാം
കുഴപ്പോണ്ടാവൂലല്ലെ അത് അതുപോലെ അയന്റെ കുറവ് ഭയങ്കരായിട്ടുണ്ട് എപ്പോഴും ഡോക്ടർ കാണിക്കാൻ വേണ്ടി പോവുമ്പോ ഓര് പറയും അയണും വൈറ്റമിൻസും കുറവുണ്ട്ന്ന് പറഞ്ഞിട്ട് വൈറ്റമിൻ ബിന്റെ ടാബ്ലറ്റ് ഉണ്ടല്ലോ ബി ട്വൽവ് അതും അയൺ ടാബ്ലറ്റ്സ് എഴുതി തരും പനി വന്നാലും പിന്നെ വേറെ എന്ത് പ്രശ്നത്തിനും ഡോക്ടറെ അടുത്തേക്ക് പോകുമ്പോൾഅവര് ഇത് ആയിരിക്കും എഴുതി തരാ പനീന്റെ ഗുളികന്റെ കൂടെ ഇതും തരും നിങ്ങക്ക് നല്ല രക്തക്കുറവുണ്ട്ന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇനിയിപ്പം അതുകൊണ്ടുള്ള മുടിക്കൊഴച്ചിൽ ആണോന്നും പറയാനും അറിയ പറ്റൂല
ഓഹ് എനിക്ക് ഈ അയൺ കുറവാണെന്നൊക്കെ അയൺ കുറവാണെന്ന് എങ്ങനെ അറിയ
അയൺ കുറവാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ക്ഷീണം ആയിരിക്കും പിന്നെ കൂടുതല് നടക്കുമ്പോഴൊക്കെ കെതിപ്പ് കാര്യങ്ങളൊക്കെ വരും പിന്നെ ഒന്നിനൊരു ഒന്നിനൊരു ഒരു ഒന്നിനും താല്പര്യം ഉണ്ടാവുല്ല ഇപ്പ രാവിലെ ഉറങ്ങാനായി ഭയങ്കര ഉറങ്ങാൻ തോന്നും ച്ച് ഉറക്കം കിട്ടൂല രാവിലെ എണീക്കാനും തോന്നൂല പിന്നെ മേലൊക്കെ വേദന എടുക്കും ഒരു ഒരു ഉന്മേഷക്കുറവ് ഭയങ്കരമായിട്ട് ഉണ്ടാവും പിന്നെ ഒരു സ്ഥലത്ത് ഇരിക്ക് ഇരുന്നിട്ട് നമ്മള് എണീ ക്കല്ലോ എണീക്കുമ്പോ ഈ കണ്ണു ല് ഇട്ടടിക്കുന്ന പോലത്തൊക്കെ ഒരു ഇതുണ്ടാവും പൊതുവേ ഈ രക്തം കുറഞ്ഞിട്ടുള്ള പ്രശ്നാണ് പിന്നെ ഒന്നാമത് ഇത് കുറഞ്ഞ് കഴിഞ്ഞാല് വേഗം വേഗം അസുഖക്കെ വരും അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നണ്ട് ഇഞ്ഞി അതുകൊണ്ടാണെന്നറില പഷെ ഏഹ് ഇപ്പൊ ഇവടെ വീട്ടിലെ വെള്ളം ഉപയോഗിക്ക്ണോണ്ട് മുടി കൊഴിച്ചിലൊന്നുല്ല. അങ്ങനെരു വല്യ ഇതില്ല
ഓഹ് എനിക്കിനി എന്താ പ്രശ്നംന്നൊന്നും അറിയില്ല. ഇന്റെ കണ്ണിന്റെ താഴേക്കിങ്ങനൊരു ഡാർക്ക്സർക്ക്ള് പോലെ കുഴിയുന്ന് ഡാർക്ക്സർക്ക്ളല്ല ഇങ്ങനെ കുഴിഞ്ഞിട്ട് മുഖത്തൊരു ഒട്ടലും ക്ഷീണോംകാര്യങ്ങളൊക്കെ വര്ന് പിന്നെ അതുണ്ടാണോന്നറിയാനാ
ആണോ എന്നാ അയ്ക്കോട്ടെ ഞാന് പിന്നെ ടൈം കിട്ടുമ്പോ വിളിക്കണ്ട് ഓക്കെ.
ഓഹ് ആയിക്കോട്ടെ ശെരി
ശെരി